എന്തുണ്ടടെ വിശേഷം കൊറെ നാളായല്ലേ കണ്ടിട്ട്.
പ്പൊ ഒത്തിരിയായല്ലോ നമ്മള് വിളിച്ചിട്ട് അനക്കൊന്നുല്ല.
അതാ അതൊണ്ടാ ഞാൻന്ന് വിചാരിച്ചത് കൊറെ നാളായല്ലേ നമ്മൾ കണ്ടിട്ടും സംസാരിച്ചിട്ടും ഒക്കെ. എന്തുണ്ട് അവിടെ ക്കെ വിശേഷങ്ങള്?
വിശേഷം ഒന്നൂല്ലെടി. സുഖമായിട്ട് ഇരിക്കുന്നു. പിന്നെ ചെറിയ മഴയൊക്കെ അല്ലേ പനിയും ജലദോഷവും അങ്ങനെ കുറച്ച് പരിപാടി, അസുഖോം അത്രയൊക്കെയൊള്ളു.
ആഹ് അതാ ടീ ഇപ്പൊ എല്ലായിടത്തും ജലദോഷവും പനിയും ഒക്കെയാ.. ജൽ ജലദോഷവും പനിയൊക്കെ വന്നാൽ മാറാനും പാടാ... കൊറേ ദിവസം ഇങ്ങനെ നിക്കും. ജലദോഷം വന്നാൽ പിന്നെ ചൊമയായി, തുമ്മലായി കൊറേ ഇങ്ങനെ ദിവസ സങ്ങളോളം ഇങ്ങനെ നിക്കുന്നുണ്ട്.
നിനക്കും വയ്യേ ശബ്ദം വല്ലാണ്ടിരിക്കുന്നു
വൈയ്യടി ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോയി ആവിയൊക്കെ പിടിച്ച് ഉം ഇപ്പം ടാബ്ലറ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്ക എന്നിട്ടും വലിയ കുറവില്ല
ഓ ഞാനിവിടെ രണ്ടു ദിവസായിട്ട് ക്ലാസ്സിനൊന്നും പോവാതെ റെസ്റ്റാ വയ്യ
അതെ. ഇപ്പൊ മഴയൊക്കെ ആയപ്പേ എല്ലായിടത്തും പനിയും ജലദോഷാ. കുഞ്ഞുങ്ങൾക്കൊക്കെ ജലദോഷം പനിയും വന്നാലാണ് പാട് മാറാനൊക്കെ ആയിട്ടേ അതു അല്ല. ഇപ്പൊ നമ്
അടി
ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഇവിടേക്ക് മൊത്തം പകർച്ചവ്യാധികളല്ലേ എന്ത എന്തെല്ലാം പകർ പകർച്ചവ്യാധികളാ നമുക്ക് ചുറ്റു ആയി ഉള്ളത്.
വന്ന ഒരു വീട്ടിൽ ഒരാൾക്ക് വന്ന എല്ലാവർക്കും പിടിക്കും. കുഞ്ഞുങ്ങൾക്ക് വരുമ്പോഴാ ഒന്നാമത് പാട്. നമ്മള് എങ്ങനെയെങ്കിലും സഹിക്കും
ആ അത് ശരി ഇകുഞ്ഞുങ്ങൾക്ക് വന്നാ പിന്നെ ദിവസങ്ങളോളം ആവി പിടിപ്പ് അങ്ങനെ രാവിലെ ഹോസ് പില്ലിൽ കൊണ്ടുപോണം വൈകീട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോണം എന്നാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാന്നു വെച്ചാൽ അവിടെ മൊത്തം പനിക്കാരായിരിക്കും.
അവർക്ക് അസ്വസ്ഥ കാരണം എപ്പഴും കരച്ചിലും മ ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥതയെ എല്ലാം കൂടാകുമ്പേ നമുക്ക് എന്തൊരു പാടാ.
അതാണ് മര്യാദയ്ക്ക് ഫുഡും കഴിക്കത്തില്ല ഭയങ്കര കരച്ചിലായിരിക്കും നിർബന്ധായിരിക്കും മരുന്ന് കഴിക്ക ഇല്ല. പിന്നെയും ഹോസ്പിറ്റലിൽ കൊണ്ടു പോകാനും പറ്റത്തില്ല അവി ടെ പനിക്കാരാ.
ആണ് വല്ലാത്തൊരു അവസ്ഥ തന്നെ
അതാ അവിടൊയെക്കെ അംഗൻവാടിന്നൊക്കെ ആൾക്കാര് വന്നോടി മറ്റേ ആശാവർക്കർമാരൊക്കെ ഈ പനിയുടെ കാര്യങ്ങളെ പറ്റീട്ടൊക്കെ പറയാനും മറ്റുമായിട്ട്
ഇല്ല വരുംന്ന് തോന്ന് എന്ന് വച്ചാ നമ്മുടെ പ്രദേശൊക്കെ ക്ലീനാണോന്നൊക്കെ നോക്കാനൊക്കെ പഞ്ചായത്തീന്ന് ആൾക്കാര് വരൂന്ന് പറയുന്ന കേട്ട്.
അതാ വ അന്ന് നമ്മുടെ പരി ചുറ്റുപാ
വെള്ളം കെട്ടി കിടക്കണയാണല്ലോ പ്രധാന കാരണം
കെട്ടിക്കെടുപ്പുണ്ടെങ്കിൽ എന്തൊക്കെയെ പെറ്റിയൊക്കെ ഉണ്ടെന്നൊക്കെയാ പറയുന്നെ ഇപ്പ
ട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ചിരട്ടയൊക്കെ എവിടെങ്കിലും തുറന്നു കെടപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒഴിഞ്ഞ പാത്രമൊക്കെ പൊറത്തുണ്ടെങ്കിൽ അതെല്ലാം ചെക്ക് ചെയ്തപ്പം ഇന്നലെ കുറേയെക്കെ വൃത്തിയാക്കി ഇട്ട്.
അതാ നമ്മുടെ പരിസരം മു തോ വൃത്തിയായിട്ട് സൂക്ഷിക്കണം അല്ലെങ്കിൽ ഇനി ഇതുപോലെത്തെ എന്തെല്ലാം കൊതുകുകളൊക്കെ ഉള്ള ഇ പല പല രീതിയിലുള്ള പനിയും മറ്റൊക്കെ
ആ ഇപ്പൊ എതൊക്കെയോ പുതിയ രോഗങ്ങളൊക്കെ പലയിടത്തും സ്ഥിതികരിച്ചിട്ടുണ്ടല്ലോ
അതെ ഇപ്പൊ മൊത്തവും കേരളം മൊത്തത്തില് പനിയുടെ ഒരു പിടിയിലാണ്
ഇത് നമ്മുടെ കയ്യില് നിക്കത്തില്ല അപ്പൊ നമുക്ക് വരാതിരിക്കാനാണ് നോക്കണ്ടത് വന്ന കഴിഞ്ഞാ പിന്നെ മരുന്നില്ലാത്ത രോഗങ്ങളാ നാട്ടിലുള്ളത് മൊത്തം
തന്നെ തന്നെ എത്രയോ കുഞ്ഞുങ്ങൾക്കൊക്കെ ബാധിച്ചാലാണ് പാട് എത്രയോ കുഞ്ഞുങ്ങളാണ് ഇപ്പൊ മരിച്ചുപോയത്
അവർക്ക്ന്ന് വെച്ചാ നമ്മളെ പോലല്ല കുറച്ചും കൂടെ പ്രതിരോധ ശേഷി കുറവല്ലേ കുട്ടികൾക്ക്
അതെ ഈ അഞ്ചു വയസിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലെയുള്ള രോഗങ്ങളൊക്കെ പിടിപെട്ട് കഴിഞ്ഞാൽ മാറാൻ ഭയര പാടാ അവർക്ക് പിന്നെ അത് ഭയങ്കര ഒരു ഇതായി ക്കും
അത് അതുകൊണ്ട് ഇപ്പൊ പനി പനിന്റെ കൂടെ വയറിളക്കമൊക്കെ വന്നാല് ഒരുപാട് സൂക്ഷിക്കണം പണ്ടത്തെ പോലൊന്നും അല്ല കാര്യങ്ങള്
അതാ അതാ പണ്ടത്തെ പോ അതാ ഇപ്പം മരുന്നുകളിലും ഒന്നും അങ്ങനെ നി ൽക്കത്തില്ല കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കില്
വെള്ളമൊക്കെ അത്രയും സൂക്ഷിക്കണം വെള്ളത്തീനൊക്കെ പ്രധാനമായിട്ടും കേറി വരുന്നെ ഇതൊക്കെ ഇവിടെയൊക്കെ നെറയേ റബ്ബർ തോട്ടം ഉണ്ട്
അതെ അതെ ഇവിടയൊക്കെ മൊത്തം റബറും തോട്ടം ആയക്കോണ്ട മൊത്തം ചെര ട്ടികളൊക്കെ
മ് മ് ശരിയാ
ആ അതാ എ മൊത്തും ചെര
ആ ഓക്കെ രിക്കുണ്ട് അവരത് ശ്ര ശ്രദ്ധിക്കുന്നു ഇല്ലെന്നെ